ഹലോ ആഹ് കേൾക്കണില്ലേ ഓ സുഖം സുഖായിട്ടിരിക്കുന്നു
ചായേക്ക കുടിച്ചോ
ചായ കുടിച്ചില്ല്യാ ചായ കുടിക്കാൻ നിക്കാണ് ഉമ്മാ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ
എന്താ സ്പെഷ്യല്
ഉച്ചക്ക് ചോറ് കഴിക്കാന് നേരം വൈകിനു അപ്പോ പിന്നെ
എന്താ കേക്ക് ഇണ്ടാക്കുന്ന ആരാ
കേക്ക് ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്
അതെയോ എന്ത് കേക്ക്
അത് ബ്രെഡിന്റെ ഒരു കേക്ക് ബ്രെഡും പാലും കോഴിമുട്ടെക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റ് വരെ ഹ് ഉമ്മ ആ യൂട്യൂബില് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതേ
അത് ശെരി ആഹ് അത് കൂട്ടി കുടിക്കാനായിക്കോല്ലേ
ആഹ് അപ്പൊ കേക്കായിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു
അതെ എങ്ങനെയാണ് ചായനോട് ഭയങ്കര താല്പര്യം ഇളളആളാ
ചായ ഇഷ്ടണേ എന്നാലും കൊറേയൊ ന്നും കുടി പിന്ന ഡെയിലി രണ്ട് ചായ രണ്ടോ മൂന്നോ ചായ
ഇപ്പ ഇങ്ങനെ ഉണ്ടാവൂലേ ചിലപ്പോ ഒന്ന് രണ്ട് ചായയായിരിക്കും ചിലപ്പോ രണ്ടോ മൂന്നോ പക്ഷെ പക്ഷെ അത് നല്ല സ്ട്രോങ്ങില് വേണം പാലൊഴിച്ച് വേണംന്നൊക്കെ ഉണ്ടാവൂല്ലേ
ആഹ് ആ സ്ട്രോങ്ങില് അങ്ങനെ വേണോന്നില്ല പക്ഷെ നല്ല പാലും ഇതെക്കെ ഒഴിച്ചി ട്ട്
അതെ
ഉം ഊം മധുരം പിന്നെ ലൈറ്റായിട്ട് ഇടാറൊള്ളൂ
ആഹ് ഞാനും അങ്ങനെ തന്നേണ് ക്ക എന്താലും രാവിലെയും വൈകുന്നേരം രണ്ട് നേരം ചായിട്ടണം ബാക്കി കൊഴപ്പൂല്ല രാവിലെയും വൈകുന്നേരം കിട്ടണം ഇല്ലെങ്കിലൊരു തലവേനൊക്കെ വരും
ആഹ്
നമ്മൊരു വലിയൊരു ആക്റ്റീവല്ലാത്ത പോലെണ്ടാവൂല്ലേ
ആഹ് അത-ന്നെ രാവിലെ ചായ കിട്ടില്ലെങ്കി പിന്നെ ഒര് തലവേദനയങ്ങനെ നമുക്ക് നമ്മള മൈൻഡ് ന്നെ അങ്ങനെ സെറ്റ് ആയതാണ് അപ്പൊ അതാണ്
രാവിലെ കുടിച്ചില്ലെങ്കില് രാവിലെ ഭക്ഷണം കഴിക്കൂല്ലേ ഞാന് അങ്ങനെ ചെയ്യല് ചെലപ്പം അങ്ങന ലൈറ്റ് ആവുമ്പോ അങ്ങനെ കുടിക്കും
ആഹ് ഭക്ഷണം കഴിക്കുമ്പോളും ഞാന് എനിക്ക് അ പത് നിർബന്ധല്ല ഞാനപ്പോ
ചെലദിവസം പണിയുണ്ടെങ്കില് ചെലപ്പം അങ്ങനെ വ ട്ടോ അപ്പം എന്താക്കും രാവിലെ ഭക്ഷണം കഴിക്കുമ്പോ ആഹ് ഭക്ഷണം കഴിക്കുമ്പോം ആ ടൈമില് ചായ കുടിക്കും നിർബന്ധമാവും ആ ഹ് ആഹ് അത് കുടിച്ച് കഴിയുമ്പോ വേറെ തന്നെ ഒരു റാഹത്താണ്
ആഹ് കാലിച്ചായാന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും കുടിക്കാൻ സമയം ണ്ടാവല്ല
ചോറ് കിട്ടില്ലെങ്കിലും കൊഴപ്പൂല്ല ചായ കിട്ടണം നിർബന്ധം
അഹാ അതെ
അയ്പ്പോ അണീചപാട് വാണന്നില്ല ചെല പഷേ ചിലപ്പോ നമുക്കുണ്ടാവും ചില നമുക്കു പണിയല്ലാം ചിലപ്പോ വീട്ടിൽ കാണ അത് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കുടിക്കാൻ ഒക്കെ ആഹ് ചെലപ്പോ അനക്കറിയ ഞാൻ പണി വേഗം തീർക്കും എന്നിട്ട് കുടിക്കാനിരിക്കും
ആഹ് ആഹ് എനിക്ക് പിന്നെ നീറ്റപ്പാടെ അങ്ങനെ ചായ നിർബന്ധല്ല അല്ലാതെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പളും പിന്നെ അല്ലാതെ ഒന്നെങ്കി ചിലപ്പോ കുറച്ച കുറച്ച് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിലൊക്കെ കേയറി കുറച്ചൊന്ന് കഴിഞ്ഞാലൊന്ന്
ആഹ് അങ്ങനെ വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് ഉമ്മ അനിയത്തി താത്തമാരൊക്കെണ്ട് താത്തമാര് ഇന്ന് ആരും ഇപ്പം ഇല്ല വീട്ടില് ഞാൻ ഇന്ന് ഇന്റെ വീ ട്ടിലേക്ക് പോകുന്നതാ ഇവിടെ രണ്ട് ഇസം ശനി ആയതോണ്ട് നാളെ ലീവാണ് അപ്പൊ അല്ല എന്റെ വീട്ടിലേക്ക് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയിണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ ആഴ്ച ഇന്ന് ഇന്റെ വീട്ടിലേക്ക് പോകുന്ന
ആ ശരിക്കും ഹസ്ബൻഡിന്റെ വീട്ടിലാ നിക്കാ
അല്ല ഞങ്ങൾ വേറെ താമസിക്കാണ് ഡു ടി ഒക്കെ പോകുന്നോണ്ട് കുട്ടിയനായില്ല
അതെ ആഹ് ആഹ് ആഹ് ആഹ്
അറ നേരത്തെ സംസാരിച്ച്ണ് ആഹ് പെട്ടന്ന് ഓർമ്മ കിട്ടിണ്ടാവുല ആ ഹ് വർക്ക് ചെയ്ത് വീട്ടിലെത്തി ഞാന് ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോന്നു
അതെന്താ വയ്യേ
ഇല്ല ഒന്നുല്ല വീട്ടില് നിക്കാലോന്ന് വിചാരിച്ച്
അയ് ശെരി ആഹ് ആഹ് എടക്ക് മൈൻഡ് സെറ്റ് ആകാനാകും അല്ലെ
പിന്നെന്താ ശനിയാഴ്ചിവുമ്പോ വൈകുന്നേരം പോരുമ്പോ തെരക്കായിരിക്കും ആഹ് ഇപ്പം ടെൻഷനൊന്നുല്ല ആഹ് അപ്പൊ അതൊക്കെ കുറെ
ഞാൻ എന്താ പറയാൻ കാരണം വെച്ച അന്റെ മോനിക്ക് അന്റെ അനക്ക് ഒരു മോനേ ഉള്ളു അന്റെ മോനി ഡിസിബിലിറ്റിയോ
ആഹ്
ആ ഓട്ടിസാണ് പക്ഷെ ഓനെ കണ്ടാലൊന്നും പറയൂല്ല മൈൽഡാണ് പക്ഷെ ഞാന് ഒനിക്ക് ജനിച്ചന്ന് ഒന്നും ഉണ്ടായിട്ടില്ല നോർമൽ കുട്ടിയാന്ന് ഞാൻ എൻ്റെ പിന്നെ രണ്ട് വയസ്സന് ശേഷമാണ് വന്നത്
ആഹ് എൻറെ അനിയത്തി ക്കും അതെ അനിയത്തിന്റെ മോന്ക്കും അതേ പ്രോബ്ലം തന്നെയായിരുന്നു
അതെയോ എന്നിട്ട് ഞാൻ ഒരുപാട് മോളെ ഞാൻ ഒരുപാട് അന്റെ കുട്ടിനെകൊണ്ട് ഞാൻ ഒരുപാട് ഇപ്പൊ കൊറെക്കെ റെഡിയായി ഇപ്പ സ്കൂൾ നോർമൽ സ്കൂള് പോക്ന്ന്ണ്ട് സംസാരം അത്ര ശരിയായില്ല ഓഹ് ആഹ് തറാപിയൊക്കെ ഒരുപാട് കൊടുത്തി ന് മൈസൂരൊക്കെ ട്രീറ്റ്മെന്റെയ്തതാ
ആഹ്
മൈസൂരൊക്കെയണ് അവ്ടെ നിന്ന് സ്റ്റേ ചെയ്തു ഒന്നര വർഷം അവ്ടെ നിന്ന് ഒരുപാട് പൈസ പോ പൈസ ചെലവാണ് ഞാൻ പറഞ്ഞത് പടച്ചോതെരിണ്ടെങ്കി നല്ലൊരു കുട്ടിനെ തരട്ട്
അതെന്നെ
ആരോഗ്യള്ളൊരു കുട്ടിനെ തരട്ട് വെറുതെ നമ്മൾ ആൾക്ക ആൾക്കാർ പറിന്നെ കേൾക്കേക്കണ്ട അവര്ക്കലും വെറ്തെ വെറ്തെ അവർ പണയിലാണ്ട് അവർക്കല്ലോ ന്തെങ്കുസമയം വേണ്ടെപ്പൊ പറയാ വേണ്ടിട്ട് അയ്നോണ്ട് പറയ്ന്ന്യ ഉം പിന്നെ അവർക്കല്ലാമ്മളെ കാണുമ്പോ ന്തെങ്കിലും അവർക്കന്തെങ്കി എന്തെങ്കിലും വേണല്ലോ പറയാ വേണ്ടീട്ട്
ആഹ് അതും ഞാൻപ്പ മൈന്റാക്കുന്നില്ല ഫസ്റ്റിലൊക്കെെന്നു ഇക്ക് അതൊക്കെരു പ്രശ്നം ഇപ്പൊതൊന്നും ഞാൻ മൈന്റാക്കുന്നില്ല അനിയത്തിന്റെ മോൾക്കും ഈ പറഞ്ഞ പോലെ അതേ പ്രശ്നം തന്നായിരുന്നോ ആഹ് ചെറുപ്പത്തിലൊന്നും കുട്ടീനെ മനസ്സിലായില്ലായിരുന്നു പിന്നെണ്
ആഹ് അത് മനസ്സിലാവൂല ആഹ് അവര് ജനിച്ചിട്ടൊരു കൊഴപ്പുണ്ടായ്റ്റീല്ല
സംസാരിക്ക്ന്നുണ്ടോ കുട്ടി
ഇവന് ആഹ് വേടൊക്കെ പറയും ഉമ്മാ അത് വേണം അങ്ങനെയൊക്കെ പറയും അങ്ങനെ അങ്ങനെ ഓൻ ഭക്ഷണം ബാത്റൂമ് കാര്യും പോകും കുളിക്കും ഡ്രസ്സ് ഇടും അതൊക്കെ ആഹ് അങ്ങനൊക്കെ നമ്മങ്ങനെ തെറാപ്പി ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ഇതിന് പുറകെ നടന്ന്ന ടന്നിട്ട് വെണം റെഡി ആയിക്കൊണ്ടരാൻ ആഹ് പിന്നെ ഇവറ അന്നേരം ഇവർ ഭയങ്കര മടിയും ഇവർക്കൊന്നിനൊരു ശ്രദ്ധയൊന്നുണ്ടാവൂല്ല
ആഹ്
ഇവരെ അറ്റൻഷന് ബിഹേവെറ് ഒരുപാട് പ്രശ് പ്രശ്നുണ്ട് പിന്നെ പെറകെ നടന്ന് ആഹ്
ണ്ടോണം തെറാ പ്പികൊടുക്കുമ്പം അയ്നെക്കാളും നമ്മൾ കൂടെ നിന്ന് ശ്രദ്ധിക്കണംല്ലെ
നല്ലോണം ഞമ്മളെ ഉം നമ്മളെ ഇരുപത്തി നാല് മണിക്കൂർ ഇവർക്കന്നെ സ്റ്റാർട്ടിങ്ങിൽ വേണ്ടിവരും ക്ഷീണ ക്കൊക്കെന്റെ മോനിക്ക് വന്ന ടൈമില് ഇതായപാടൊരു പ്രശ്ന ഒരു ഒരുതരം മൊര് ച്ച്ലാന്ന് ഇത് ക വന്ന് കൊർച്ച് കയ്ഞ്ഞൊടൊരു മൂന്നര വയസില് ആ ടൈമില് ആഹ് ആ ടൈമില് ഭയങ്കര ഹൈപറന്നെനക്ക് അപ്പൊ ഞാനിങ്ങനെ പുറത്തൊക്കൂടെ പോയി കളിപ്പിച്ച് ഇവനൊന്ന് ഒറങ്ങി കഴിയ്പോ എനക്കൊന്ന് സമാധം കിട്ടും
ആഹ് ഉം
അല്ല ഞാനിങ്ങനെ ക്ഷീണായി പോയിന് ഇവന്റെ പെറകോടിറ്റും അന്നേരൊക്കെ കണ്ടത് കണ്ടതൊക്കെടുത്ത് കണ്ടതൊക്കെ എടുത്ത് കുടിക്കൊക്കെ ചെയ്യും ഇവറെ മരുന്ന് കാര്യം ഇവർക്കൊന്നൊരു ആഹ് പിന്നെ പിന്നെ ഇപ്പ ല തിരുവാടും വെളിവാടെലും വന്ന്
ആഹ്
ഉം കുറേ ണ്ട് കാർക്കൊരുപാട്ന്ന് ഫ്രണ്ട്സൊക്കെണ്ട് കൊറേണ്ട് കോഴിക്കോട് മലപ്പുറം കേരളത്തെ കൊറെയടുത്ത് ആ വച്ച ആ ഭാഗത്ത്ന്നൊക്കെ ആൾക്കാരവിടെ വരും ഇവിടെയി ഒറ്റ സ്ഥലെ നല്ല സെന്റർള്ളു മൈസൂര് ആഹ് അപിവെര ക്കെ നമ്മളെ കൂടെണ്ടാവും നമ്മളെ ശെ ത്രയും കാര്യങ്ങളും സങ്കടായാലും സന്തോഷായാലും ശെയറെയ്യും ഞങ്ങളൊരുപാട ൻക്കോണെ എല്ലാര്ക്കുങ്ങൻതന്ന ഈ ഒഹ് ആദ്യത്തെ കുട്ടിയന്ന
ആഹ്
ചെലവെര്ക്ക് രണ്ടാമത്തെ കുട്ടിയിലും
ഉം പശുത്താണ് അങ്ങനെ വരുന്ന പിന്നെ ഈ മൊബൈലൊക്കെ കൂടുതല് കൊടുത്താലും അങ്ങനെയൊക്കെ പറയും മുബൈയില് കൊടുത്താല കൂൽക്കാദ്യം ചെറുപ്പത്തിലേ കൊടുത്താലേ
ഉം അതൊക്കെ ഒരു കാരണായിട്ട് പറയുന്നു പക്ഷെ ഇപ്പങ്ങനെ ഫോണൊന്നും കൊടുക്കറൊന്നുല്ല
ആഹ്
വേര്ണ്ടത് എങ്ങനെ നമ്മൾ വണ്ടി പിടിച്ച് വരും
അതെന്നെ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാവും നമ്മളത് ജീവിതകുമ്പോ എല്ലാം തരണം ചെയ്യല്ല ആർക്കും എല്ലാം സുഖവും കിട്ടൂല്ല
ഇല്ലെലോ
ഛെല പല പ പരീക്ഷണൾ ഉണ്ടാവുല്ലോ പടച്ചോന്റെട്ത്
അതന്നെ നമ്മളൊക്കെ അത് തരണം ചെയ്യാ
ഛെലപ്പോ നമ്മുക്ക്ത്രമ നമുക്ക് അത്ര ക്ഷമയുണ്ട്
ആഹ് അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ് പഠിച്ചോനെ നമ്മക്ക് എല്ലാർക്കും എന്തെങ്കിലോക്കെ
ചെലർക്ക് പൈസ കൊടുത്ത് പരീക്ഷിക്കും മക്കളെ കൊടുത്ത് പരീക്ഷിക്കും ഭർത്താവിനെ കൊടുത്ത് പരീക്ഷിക്കും പല്ല പരീക്ഷണം
ഉം
ചെലവരത് മനസ്സിലാക്കി ജീവിക്കും ചെലവരതൊരു ആഹ് ഇവിടെത്തന്നെ ദ ദിനം ദുനയാവുംന്ന് പറഞ്ഞ പോലെ എല്ലാം ഇവിടെത്തന്നെ
ആഹ്
പിന്നെ വേറെന്താ വിശേഷം എനി
എ ഹാപ്പി ആയിട്ടിരിക്ക അതാ എനിക്ക് ളിതി
അതന്നാ അതന്നാ നമ്മള് ഹസ്ബന്റീ ന്റെ കാര്യം മാത്ര മ നോക്ക്യ മതിയല്ല ഹസ്ബൻഡ് ഒക്കെആന്ന് നോക്ക്യ മതിയല്ലോ
ആഹ് അതെ
ഹസ്ബന്റ് എടക്ക് എന്താ പറയാ ഇപ്പൊ ഇര് ടെൻഷനും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞിങ്ങനെ ഓക്കെ ആക്കി എടുക്കും
അ തങ്ങട്ട് ചില കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും പറയാം അപ്പൊ അവർക്ക് മനസ്സിലാവും അപ്പൊ അവര് ചിന്തിക്കും ഇങ്ങനെയുണ്ടല്ലോ സംഭവങ്ങൾ അത് ശരിയാണ് അവമ്മ കിട്ടുന്ന നല്ലട്ടിനെ കിട്ടപ്പ അങ്ങനെല്ലാം വന്നിട്ട്മ്മ എന്റെ പിറകെ നടക്കണ്ടേ
അതെ അതൊക്കെ മുമ്പരെന്നെ ആലോയ്ക്കും പറയൊക്കെ ചെയ്യും നമുക്ക് ചെലപ്പോ തായിലോട്ട് ചിന്തിക്കാം
ഇപ്പ കൂടുതൽ ഞങ്ങക്ക് തോന്ന ഇപ്പോ ആറു വർഷം എട്ട് വർഷംക്കെ കഴിഞ്ഞട്ട് പ്രസവിക്കുന്നവർക്ക് കൊറേ ണ്ടല്ലോ
ആഹ്
കൊറെ കഴിഞ്ഞട്ട് പ്രഗ്നന്റ് ആവ അപ്പ ഡോക്ടർ നല്ല പറഞ്ഞിട്ടണ്ടല്ലോ ന്തെങ്ങ് പ്രശ്നംണ്ടെന്ന് പറഞ്ഞോ
ആഹ് പ്രശ്നണ്ട്
ഇയാക്ക അതല്ലേ അത് കറക്റ്റ് ചെയ്യണല്ലോ ഹോർമോൻ്റെ ഹലോ അവിടെ കേക്കുന്നില്ലേ ഹലോ ഹലോ
അതാണ് ഹലോ ഹലോ
ആട കേക്കുന്നില്ലേ പർനൊ കേക്കുന്നില്ലേ
പോയി ഞാൻ കട്ടെയ്തു വേറെ നോർമ്മൽ കോള് വന്നെയ് ആഹ് കേ ക്ന്നില്ലേ കേ
ആഹ് പർനൊ പർനൊ ആഹ് ആഹ് ഇനിയിപ്പ എന്താ രാത്രി എന്താ ഫുഡ്ഡ്
രാത്രി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ്ഡ് ഉം രാത്രി അങ്ങനെ ഞങ്ങള് എല്ലാരും കഴിക്കാറില്ല വേണ്ട അങ്ങനെ ഫ്രൂട്സോ അങ്ങനെ എന്തെങ്കിലും നട്സോ അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കും
അത് ശെരി ആഹ് ചെലെയെട്ത്തുണ്ടാവല്ലൊ ചോറ് കയ്ക്കാന്ന് അങ്ങനെക്കെണ്ടല്ലോ ലേ
ആഹ് ചോറ കൊറേയായിട്ട് അങ്ങനെ രാത്രി കഴിക്കലില്ല
ഉം ഉം
എപ്പളെങ്കിലൊക്കെ പിന്നെ എല്ലാരും ഞങ്ങളെല്ലാരും കൂടിക്കെ വെര്ന്ന സമയത്ത് അങ്ങനെക്കെ രെസാക്കീട്ട് കഴിക്കും വീട്ടിലെല്ലാരും കൂടി ഇണ്ടാവുമ്പളൊക്കെ
അതെ അതെ ആഹ് ആഹ് ഇയാക്ക് കൊറെ എത്ര ഏട്ടത്തിമാരാ
ആഹ് രണ്ട് ഇത്തത്തമാരിണ്ട് മൂന്നനിയത്തിണ്ട് ഞ ഞങ്ങളാറ് പേരാ ഓഹ് ഓഹ് ഇത്താത്തമാരൊക്കെ രണ്ടുപേര്ക് ഉം വീടൊക്ക വെച്ച് പോയി
ആഹ്
ഇഞ്ഞൊരനിയത്തിന്റെ കല്യാണം കൂടി കയ്യാണ്ട്
അതെ
ഉം
ആഹ് ആഹ് ഇനീപ്പം ഏഹ് അവര് ഏ അടെ പഠിക്ക്ന്ന
ആഹ് ഓള് പഠിക്ക ഡിഗ്രിക്ക് പഠിക്ക
അത് ശരി ആഹ് ആഹ്
ഉം ഉം
ഇനിപ്പോ അവര് ഇതുപോലെ കല്യാണം കയിൻട്ട് ഉമ്മാക്ക് ലാസ്റ്റ് മൊ മോനിണ്ടോ
ഇല്ല മോനില്ല
എട ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഇന്നാ ഓക്കെ